ഹലോ എവിടെ ചങ്ങായി ആഹ്
എന്താ പിന്നെനാളത്തെ പരിപാടിക്ക് പോണോ
അല്ല നാളത്തെ പരിപാടി പോണേ പോവല്ലേ എന്തായാലും ഇപ്പൊ ടീച്ചർമാര് ഇ ഇന്നലൊക്കെ അധ്യാപരക്കന്നെ വിളിച്ചിരുന്നു നമ്മളൊക്കെ വിളിച്ചതല്ലേ
ഏഹ് ഞാനിപ്പോ എന്താ ചോച്ചാര് ന നാളെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എന്താ ഫുള്ള് കുട്ടിള പരിപാടികളക്കാരം.
അത് കുഴ പ്പോന്നില്ല ഞമ്മക്ക്
ആഹ്
നമുക്ക് ജസ്റ്റ് ഒന്ന് അടെ തലാട്ടി പോര എന്നന്നപ്പോ ബൈക്ക് വന്നപ്പോ നഞമ്മൾ ആടീച്ചറെ കണ്ടിനി എതാ സൂസമ്മ ടീച്ചറോ ഇതുണ്ടായില്ലേ അതിനെ കണ്ടി അത് പറഞ്ഞഞ് നിങ്ങള് പൂർവ്വ വിദ്യാർത്ഥികക്ക് നില ക്ക് നിങ്ങളുടെ എല്ലാ സഹായവും സാന്നിധ്യ അവിടെ വാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിഞ്ഞു
ആ ഏ അങ്ങനെപറഞ്ഞോ? അതാണ് ഞാൻ മൂപ്പത്തെയാരെ കാണുമ്പോ ഞാൻ മെല്ലെ മുങ്ങലാണ് ഏ അല്ലെങ്കില് മ ആ ചടപ്പിച്ചലാണ് ആ വെറുതോവിടൂല അല്ല ഒരു വൈന്നെരം ആവുമ്പോതിനൊക്കെ വള്ളിയാക നമുക്ക് അപ്പോ പോയാൽ മതി എന്നാ?
അപ്പൊ പോയിക്ക അപ്പ പോയാ നമ്മുക്ക് കാര്യമുണ്ട് ഇപ്പ രാവിലെ നമ്മക്ക് പി നാളെ എനിക്ക് ഇന്നാണ് രാത്രി കളിയുണ്ട് അതൊക്കെ പാടെ കഴിഞ്ഞിട്ട് കണ്ട് കഴിഞ്ഞിട്ടപ്പ പോവലും നടക്കുന്നാവോ?
അല്ല ഇന്ന് രാത്രി കളി എടുത്തു കൂണോ
ആഹ് ഇന്ന് രാത്രി കളി ഇട്ത്തക്ക്ണെ
ഏ ട്ടോ ഓൻ ഇഞ്ഞോട് പറഞ്ഞില്ലല്ലോ
ഏ ഓ ഗ്രൂപ്പ് ഇതില മെസ്സേജ് അയച്ചിന് കൂട്ടായ്മയില് അതില് കാര്യങ്ങളൊക്കെ പറഞ്ഞന് ചർച്ച ചെയ്തനല്ലോ അന്റെ പേര് കൊടുത്തക്കണ് ഓൻ തന്നെ കൊടുത്തക്കണ ഒന്ന്.
നെറ്റ് ഓൺ ആക്കാത്തൊണ്ടേക്കാരം
ആഹ് പതിനാല് ആൾക്കാരായിട്ട ഇണ്ട്.
ഏ അയാ മറ്റേ ഇപടെയാണ് എടുക്കണേ
ആഹ് ആലങ്ങല് അത് വലിയ വല്യ കുയ് പ്പല്ലാത്തൊരു കളിക്കളൻ തന്നെ ഉസാറായിട്ട് നമ്മക്ക് ഉം പതിനൊന്നരകട്ടേ ആണ്
ആ ഏ ഒരു പൈനാല് ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ അവിടെ തന്നെയാണ്.
ആ ആ
ബാക്കിയെല്ലാം എടുത്ത് എല്ലായിടത്തും ഒരു പന്ത്രണ്ട് ആൾക്കാർക്ക് കൊള്ളു കളിച്ചാൻ പറ്റ.
ഉം അത് വീതിയും വലിപ്പം ഒക്കെ കൊഴപ്പല്ലാതണ്ട്.
എന്താ അയിനൊക്കെ ഏ
ഉം
പിന്നെ എന്താ നാളെ പോകുമ്പോ എനിക്ക് ഈ ഇച്ച് ഇന്റടുത് കുപ്പായല്ല.
കുപ്പായം ആന്റടുത്തു എത്തുല്ല
ഇന്റെതും കുപ്പായൊക്കെണ്ട് പിന്നെ നമ്മള്ങ്ങനെ വെടികൂടി ന്നാണ് വേറെരൂ ഫാന്റെക്കെപ്പിക്കാ
ഇന്റെട്ത്പ്പൊരു ഷർട്ട്ണ്ട് ഒരു ചോപ്പ് പ്ലെയിന മൊത്തത്തില് വെറും ചോപ്പയിട്ടുള്ള ഒരു കളർഷർട്ട്ണ്ട് അതയിക്കൊറ്റിയരു വെള്ളപ്പാന്റണ്ടക്കി കുഴപ്പല്ലാതെ
ആഹ് വെ വെള്ളപേന്റ് ന്റെട്ത്തുണ്ട്
ആഹ
പിന്നെ എന്താ വച്ചാലേ എന്താ ഒര് ചെരുപ്പു മാണം
ഏഹ് വേ മറ്റേതൊന്നുല്ല ഷൂ ഒന്നും കിട്ടാൻല്ല
ന്റെട്ത്താച്ച ആകെ പൊട്ടിപാറിയ സാനാണ്
ആഹ്
അഹ്ട്ടാണ്ട് ഇങ്ങനെ പോവെ
ഞാൻ എന്തായാലും അതെ
മറ്റൊളൊക്കെണ്ടാവും അപ്പപിന്നെ
ഓളെ കല്യാണകെഴിഞ്ഞാല്ലെ ഞ് ഓളെ ഇതാകലൊന്നും നടക്കൂല ഓളെ കല്യാണം കഴിഞ്ഞാണേ
ഓള് കല്യണോ
കല്യാണം ഒറപ്പിച്ചിക്കാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഉറപ്പിച്ചിക്കാണോണ് ഉം ആഹ് അഹ് ഇത്പ്പെ അന്നെ പറ്റിട്ടല്ലേ ഇതേമാരി നമ്മളെ അതിനെ ഇത് കണ്ടല്ലോ കാര്യങ്ങളൊക്കെ ചർച്ച കൂട്ടായ്മിലിങ്ങനെ ക
കൂട്ടായിമീലോ ഏ ആഹ് അന്നല്ലേ ഞമ്മള് വെല്ലേ മുങ്ങി
ആഹ് അത് കാണാത്തന്നായി എന്തായാലും
എന്തായലും
ഉം ഓളെതന്നെ തോന്ന്ണ് ട്ടൊ അ ആണ്ട് അതന്നെണ്
ഏഹ് നമ്മള് പിന്നെ ഇപ്പ വല്ലാതെ മെയിന്റാക്ക എന്താ ശ്രദ്ധിക്കലൊന്നും ഇല്ലാത്
ആഹ് എന്തായാലും ഉസാറായിക്ക്ണ് പിന്നെ ഇന്റെ അന്റെട്ത്ത് നാളെ പോവാൻ വണ്ടിണ്ട ന്റെവണ്ടിക്ക് ചെറിയൊരു പണിയ പണിട്ടിക്ക്ണ്
വണ്ടി ന്റെ ഹെ ആപ്പാന്റെ കുട്ടിന്റെട്തൊരു വണ്ടിണ്ട് ഏഹ് എന്താച്ചാല് അത് ഒറപ്പറിയാൻ പറ്റൂല ഏന് അല്ല അന്റെ വണ്ടിക്കെന്താ പ്രശ്നം
ഇന്റെ എത്ത ഇന്ന് ഞങ്ങള് മറ്റേ ഇവിട്ക്കൊന്ന് പോയി മലെറാന് അപ് പ്പൊ അവടെനി ഫുള്ള് കല്ലോട് പോകും അയിൽ ഇതൊക്കെ പോയി കാര്യങ്ങളൊക്കെ കൊറച്ച കളകി അകെ ഇപ്പൊ ഞാൻ ന്നിട്ട് അയിന്റെ ഇതി കൊണ്ടയ്ക്ക ആളെ കാണിച്ചാ കൊണ്ടെയ് ആള് കാണ്ച്ച് കൊണ്ടില്ല എ കാര്യങ്ങൾ ശെരിക്കാന്
ആഹ് ആഹ്
കടെ കൊണ്ടേയ് നിർത്തിക്ക
ആഹ് ഇന്റെ എന്താ ആപ്പാന്റടുത്ത് ആപ്പാന്റുട്ടിന്റെട്ത് ഒരു വണ്ടിണ്ട് പിന്നെന്താച്ചാല് ഓന്റെട്ത്ത് വേറൊരു വണ്ടി ഇണ്ടായോണ്ട് എന്താ ഓനതിട്ത്തിട്ടാണ് പോക്ക് നാളെ വാണെങ്കി ഇത് ഫ്രീ ആക്കാരം
ആഹ് അന്നകൊയ്പ്പല്ല അന്നാമ്മക്ക്മ പോവല്ലോ
ആഹ് അത്ട്ത്ത് പോവാ ഓൻക്കൊന്ന് അടിച്ചോക്കും ചെയ്യണം എന്താ ഞ് വാണെങ്കി ഓൻക്ക് വല്ല ആവശ്യം ഇണ്ടോ അറിയില്ല
ആഹ് നമ്മക്കെ എന്താട്ടച്ചലെ രാവിലെ പോയിട്ടൊന്ന് തലണിച്ചിട്ട് പോര ഞാ രണ്ട് ക്ലാസ്സ്‌ സാരി ഇതൊക്കെ ന്ന് ഇട്ത്ത് വെച്ചിട്ടേ. ഉം ആഹ് പിന്നെ ആഹ് ചോറൾ ബ്നോട്ത്തൊക്കെ ചോറ് ണ്ട് പറഞ്ഞിക്ക്ന്. അഹ് വൾബ്നോട്ത്ത്ക് ഞമ്മളൊടെ നിക്കാൻ പറഞ്ഞക്ക്ണ്. വളബി കൊടു ക്കാനെ കുട്യാക്ക്. ആഹ് ആഹ് പറഞ്ഞീനു. ആഹ് അഹ് പറഞ്ഞീനു. നിങ്ങള ആഹ് ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കണ്ടിന്. ഭക്ഷണത്തിന്റെ കാര്യങ്ങള്. അത് നിങ്ങളാണ് ഏരിപ്പിക്നു പറഞ്ഞു.
പളമ്പി കൊടുക്കണ്ടല്ലോ. നമ്മളയിനിങ്ങനെ മുൻ
ആഹ് നമ്മള അവിടെ ങ്ങനെ പറഞ്ഞ. വെറുതെങ്ങനെ അവിടെന്ന് തരാ വച്ചിട്ട്. വെറു
അത് ശെരിയാ.
നമ്മള ടെണ്ട്ന്ന് അറിയാൻ വേണ്ടി തന്നെ. ട്ട. ഞാൻ പ വേരാ. പിന്നെ നമ്മക്ക് വൈന്നേരം ആരംഭിച്ചക്കാം. ഉം അപ്പൊ പോയൊക്യാ മതി ട്ടൊ.
പിന്നെ ഇന്ന് ഇന്ന് എന്താ അസർക്ക് കളിച്ചാണ്ടായില്യ ല്ലൊ ഇജ്ജ്.
അല്ല. ഇന്ന് ഞാൻ വന്ന്ട്ട്
ആരും വന്നില്ലേ ടൊ. ഞാന് എന്താ പാടത്ത് പോയപ്പോണ്ട് അവ്ടെ ആരുല്ല. വ ചെക്കന്മാരുണ്ട്. കുട്ട്യളെന്ന് കളിച്ചീന്യ.
ഏഹ് ഇജി കൾച്ചീന്യോ ന്നട്ട്.
ഞാ ക ഞാ കുട്ട്വളപ്പോ വെറുത ഇതാ
ഉം ഉം ഇൻകിന്ന് ഞങ്ങള് ന്ന് ടെ ചായ കുടിച്ചാൻ പോയിരുന്നു. ഏഹ് ഇന്നട്ടെന്തെ. പരിക്കായോ.
കൊഴപ്പൊന്നുല്ല. ഓ വല്യ കിർക്കനാണ്.
ആഹ്
ഓഹ് അല്ലാതെ മുണ്ടിയാവോ ഞാനൊരറ്റന്നാണ്ട് കൊടുത്ത്. പന്തോണ്ട്. താട്ടോ. മറ്റൊല്യടാ. എന്താ നമ്മ ചെങ്ങായിന്റെ മറ്റോൻ അൻസന്. ഓനാണ് ആഹ് കിർക്കം. ആഹ് ആഹ് ഓന്
ആഹ് ഞങ്ങള് ഞാൻ കട മറ്റേ പേരുടെ കടയിലേക്കണ്ടല്ലോ. സ്കൂൾട്ടിട്ട്. അപ്പൊ അവിടുത്തെരു ചങ്ങായിന്റെ ഇതായിന്. പെരുന്നാളിന് ആഹ് ഓൻക്കെത്താ പതിനെട്ട് വയസ്സൊക്കെ ആവേ. ടക്കിയേ അപ്പൊ ഓന്റെ ഓനങ്ങനെ ങ്ങന മൊ ഫ്രണ്ടാക്കി താക്കി ഓനെ ചാക്കിലാക്കി ഞങ്ങള് ഓന്റൊരു തായി ഓന്റെ കിലാണ് കാര്യങ്ങള്. ചെലവായ. ആഹ് അപ്പൊ അയിന്റെ പരിപാട്യേ. ഉം നമ്മളങ്ങാടി പോയിട്ട് ചായ ന്തൊക്കെ
എന്താ ജി വരാത്തെ. കര്
ആഹ്
ഉം ഞാ ഒറ്റക്ക് ണ്ട വിടെ.
ആഹ് അഹ് ഫുള്ള് വിറ്റെനു. ഓന്റെ പെണ്ണ് ഓന്റെ പെണ്ണ് ഓൻക്ക് ലൈന ക്കെ ണ്ടേ. ഉം ഇതേമാതിരി ഓൻക്കൊരു പെണ്ണൊക്കെ ണ്ട്. പ്രേ പ്പ ഒരു പ്രാമണ്ട്. അപ്പൊ ഓള് സർപ്രൈസക്കെ കൊടുത്തക്ണ്. മറ്റേ പ്പൊ ഞമ്മള് തിലൊക്കെ കാണണ്ടേ. ഈ ഇങ്ങനൊക്കെ സൊ ഇതിലൊക്കെ കാണണ്ടല്ലേ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കൊറെ ഇങ്ങനെ മറ്റേ കളിയാകിയൊണ്ട് ഇങ്ങനെ ഇത് കൊടുക്കണേ. സമ്മാനം കൊടുക്കണേ. അത് അങ്ങനെ വന്ന്ക്ണ്. ഇപ്പൊ ചൂടയ്
ൻട്ടോ?
എന്നിട്ട എത്താ ഞങ്ങള് എച്ച് പി ഞങ്ങള് മറഞ്ഞിന്ന് ചിർച്ചിനു. ഉം, ഇബൻ ചൂടായിക്കണ് എന്തൊക്കെ എന്തൊക്കാ ചോദിച്ചിട്ടേ
ഇതാണ് ചൂടാവ്ണെ കാമുകനെ പറയല്ലേ അതാക്കാരം.
അയ് വിറ്റേനു.
ചെ ഓന് എങ്ങനെ ഓന്, ഓന് ചൂടാവ്ണ ആളന്നെ ഓന്.
ഇല്ല ഏഹ്, ഏഹ് ഓനെ ഓനങ്ങനെ ഇതാക്കി ചു ഞമ്മളും ഒന്നു, ഒന്നു ഓനെ ചൂടാക്കി കൊടുത്തു. ഓനൊന്ന് ചൂടായി കൊടുത്തു ഇബട്ന്ന്, അപ്പൊ പിന്നെ ഓന് ആഹ് ചൂടായി. ഉം
ഏഹ്
എ
എന്തായാലു അല്ലെങ്കിലെ ഇന്റട്ത്ത് ചെരുപ്പില്ലാന്ന്, നമ്മക്ക് ഇന്ന് ചെരുപ്പ് എടുക്കാൻ പോയാലോ ടൈമുണ്ടോ ഇന്ന്.
ഇന്ന് ആ നമ്മള പാപ്പിന്റെ കട ഇണ്ടാവ് അങ്ങാടിത്തെ.
ആഹ്
അതത്രേ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കോ എപ്പോഴാ അടക്കല് പതിനൊന്ന് കാലിനൊക്കെ.
ആഹ്, ഓന്റ
ആഹ്, ഓന്റെ കടേക്ക് പൊയ്നോക്കാ ഇജ്ജ് എവിടെ പെരെലല്ലേ? ഞാൻ ഇന്നാ വരാ
ഇജ്ജ് വായെ, ഇജ്ജ് അങ്ങ ഇങ്ങട്ട് വരാണോ അതോ ഞാൻ അങ്ങട്ട് വണ്ടി എടുത്ത് വരണോ?
അയ് ഇജ്ജ് ഇങ്ങട്ട് വാ ഇപ്പ ഇന്റെ വണ്ടി കേടായോണ്ട്.
ആഹ് ഞാൻ അങ്ങട്ട് വരാ, ഇപ്പൊ പെരീല വണ്ടിണ്ട്. ഞാൻ അന്നെ നാളെ പെരീത്തെ വണ്ടി കിട്ടൂല്ല നാളെ മൂത്താപ്പാന്റെ വണ്ടി എട്ക്ക മൂത്താപ്പാന്റെ കുട്ടിന്റെ വണ്ടി എട്ക്കണ്ടി വരും ആപ്പാന്റെ കുട്ടിന്റെ
ആഹ്, ഇന്നാ ഇജ്ജ് ഇന്ന് വാ നമ്മക്ക് പോയോക്ക്.
ഉം പോയോക്ക.
ആഹ്, ഓൻക്കൊന്ന് വിളിച്ചാളട്ടോ ചെലപ്പോൾ ഇഞ്ഞ് കട അടച്ചിക്കണാവോ.
അയ് ശരിയാ, ആഹ് ആദ്യ അടിച്ചോക്കണം അടിച്ചോക്കിട്ട് പോയാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇഞ്ഞ് അവിടെ പോയാണ്ട്
വെറുതെ എന്താക്കണ്ട ഉം പിന്നെ ഇന്നാ ഞാൻ വരാ ഇജ്ജ് കളി ക്കില്ലേ സാധനങ്ങളടുത്ത് പോര്, ഇന്നാ നമ്മക്ക് നേരെ ഇന്നാല് ഒര് ചായകുടിച്ചിട്ടേ അപ്പക്ക്‌ണ് നേരാവു അല്ലോ.
ആഹ്, നമ്മക്ക് ഓന്റെ കട എപ്പളാ അടക്ക്‌ അടക്കാന്ന് പറഞ്ഞേ ഇജ്?
ഓന്റെ എത്ര പതിനൊന്നരക്കൊക്കെ തോന്നുണ്.
പതിനൊന്നരക്കോ ആഹ് ഇപ്പ എന്തായാലും പതിനൊന്ന് മണി ആയിട്ടൊള്ളല്ലോ പതിനൊന്നേക്കാല്. അല്ല അത് വേ വേഗം പോയാണ്ട് കിട്ട്ണ ഏതെങ്കിലും ഒക്ക ആണ് എടുത്ത് പോര് വേഗം കളിച്ചാൻ പോവ്. കളി എത്രയെ പന്ത്രണ്ടരക്കല്ലേ എടുത്ത്ക്ക്‌ണേ? ഏഹ് ഇന്നാ നമ്മള്
ഇന്നാ ഓക്കേ അത് വേം പോവാ ഇജ് ഏഹ് വസ്ത്രു ഇതൊക്കെ എടുത്തിട്ട് വാ വേം പോയിനോക്ക്‌.
ആഹ്, ഓന്റെ അവിടെ ഇഞ്ഞ് സാധനം ഇണ്ടാവോ?
ആഹ്, അവിടെ ഓൻ എന്തോ മിഞ്ഞാന്നറ്റെ ഞാൻ പോയപ്പോൾ അവിടെന്തോ സാധനങ്ങള് പുതിയ എറ ക്കണന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ ഇറക്കുമതി ചെയ്ത സാധങ്ങളൊക്ക ഇണ്ട് എന്നൊക്കെ പറഞ്ഞി ട്ടോൻ ങ്ങനെ പറയ്ണ്ടായിനു അപ്പ ഇണ്ടാവേക്കാരം
പോയൊകീട്ട് എന്താച്ചാ
നോക്കിട്ടെടുക്കാ. ഇജ് എന്തായാലും വാ ഞാൻവടെ മയ മാറ്റിക്കാ. ആഹ് ഓക്ക ആഹ് ശരി എന്നാ